ഹലോ ആഹ് എനിക്ക് കേക്കാം നിങ്ങക്ക് കേക്ക്ന്നുണ്ടോ
ആഹ് കേൾക്കുന്ന്ണ്ട് എന്തെക്കെണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷം എഹ് ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ടി വി ഒക്കെ കണ്ടോണ്ട്
ആഹ് എന്തെക്കെ പിന്നെ ഉം പിന്നെ ആഹ് ചോറ്ന്നു
ഉം എന്തെക്കെ ഇന്നെന്തായ്രുന്നു സ്പെഷ്യല്
ഇന്ന്പ്പോ കാര്യായിട്ടൊന്നും സ്പെഷ്യലൊന്നും ഇല്ല ഇന്ന് ഇന്നൽക്കത്തതോണ്ടൊക്കെ ആണ്ട് ഒപ്പിച്ചു രാത്രിക്കക്ക് എന്തേലും വാങ്ങാന്ന് പറഞ്ഞ്
അവിടെ എല്ലാ ദിവസവും മീനോ ചിക്കനോ അങ്ങനെ എന്തേലൊക്കെ വാങ്ങാറുണ്ടോ
മീൻ വാങ്ങുട്ടോ മീനില്ലാതെ ചോറാണ്ട് എറങ്ങൂല
ഷെ എല്ലാർക്കും അങ്ങനെ തന്നെ ഇവിടെ വീട്ടിലും എല്ലാർക്കും അങ്ങനാ മീൻ വേണം മസ് സ്റ്റായിട്ട് മീൻ വേണം മീനില്ലാന്നുണ്ടെങ്കില്
അന്ന് ആഹ് മീനില്ലെങ്കി പിന്നെ അന്ന് ചോറ്റ്ക്ക് നൂറ് കൂട്ടാൻ ഇണ്ടായാലും എന്താ കൂട്ടാന്ന്ന് ചോയിക്കും മീൻ ഇണ്ടെങ്കി പിന്നെ അതണ്ട് സെറ്റായി
മീൻകറി മാത്രം മതി വേറൊന്നും വേണോന്നില്ല
ആഹ് അത് മതി അഹ് എല്ലോട്ത്തും അങ്ങൻത്തെന്നെ മീൻ മതി
ഉം പക്ഷെ എനിക്ക് അങ്ങനെ മീനോട് താല്പര്യല്ല ഞാൻ മീൻകറി കഴിക്കാറേ ഇല്ല മീൻ പൊരിച്ചത് കഴിക്കും പക്ഷെ കറി വെച്ചത് അങ്ങനെ കഴിക്കാറേയില്ല എനിക്കിഷ്ടവല്ല മീൻ കറി എന്തോ
ആഹ്
പക്ഷെ നല്ലതാണ് പ്രോട്ടീനാണ് മീനും ചിക്കനും മുട്ടയെല്ലാം
ആഹ് ബീഫും എഹ് കൊളസ്ട്രോളൊക്കെ ഇണ്ടാവും ബീഫ് തിന്നാല്
ആഹ് ബീഫ് കൊളസ്ട്രോളാണ് ബീഫൊക്കെ കൊർച്ച് കഴിക്ക്യുന്നയാ നല്ലത്
ആഹ്
എല്ല എല്ലാത്തിനും അയ്ന്റേതായ ഗുണവുണ്ട് ദോഷം
ദോഷംഉണ്ട് ആഹ് അതെന്നെ
പിന്നെ പച്ചക്കറികൾക്ക് മാത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലാത്തത് പിന്നെ അത് ആഹ് അതെ അതെ ഇപ്പൊ വെഷം അടിച്ചതൊക്കെ ആണെങ്കില് അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല
ആഹ്
അവിടെ വീട്ടില് കൃ പച്ചക്കറി കൃഷി അങ്ങനെ എന്തേലു ഒക്കെയുണ്ടോ
ആഹ് ചെറ്തായിട്ടൊക്കെ അഹ് എന്താ മുളക്, തക്കാളി ഇങ്ങനെഒക്കേ ചെർതായിട്ടൊക്കെ കൃഷി ചെയ്യും
അതെലേ
ആഹ് ഔടെ ചെയ്യോ പിന്നെ വാഴ പൂള ചേന ചേമ്പ് ഇതൊക്കെ ചെയ്യുട്ടോ
ഓ ഇവിടെ തക്കാളി ഒണ്ട് വെണ്ടെയ് ക്ക പയറ് ചീര അതൊക്കെ കൃഷി ചെയ്യാറുണ്ട് ഇപ്പോ ചീര ചീര മിക്കവാറും ചെയ്തിട്ട് നമ്മളിവിടെ അടുത്ത വീടുകൾക്കൊക്കെ നമ്മള് കൊടുക്കാറുണ്ട് നമ്മുടെ അടുത്തുള്ള വീട്ടില് അയൽ ക്കാർക്കൊക്കെ ഇങ്ങനെ കൊട്ക്കും പിന്നേ ആം വാഴ വാഴ നമുക്ക് വയലുണ്ട് വയൽല് വാഴ ചീനിഒക്കെയുണ്ട്
ആഹ് ഞങ്ങക്ക് വയലൊന്നുല്ല ഞങ്ങള് ചെറുതായിട്ടുള്ള തൊടൂല് തൊടൂലൊക്കെ അങ്ങനൊക്കെ വെക്ക്ണതാ വാഴ
മ് പക്ഷേ ഇയാഹു പ്രശ്നം എന്തെന്നാ ന്നാ ഈ വയൽലൊക്കെ നടുമ്പോ പന്നിയുണ്ട് നമ്
ആഹ് അത് തന്നേണ് എല്ലോട്ത്തുള്ള പ്രശ്നട്ടോ പന്നി പന്നി എല്ലോട്ത്തുണ്ട് പന്നി ശല്ല്യം
മ് ഇവിടേയും ഭയങ്കര പന്നിശല്യാ അപ്പൊ ഈ കൃഷിയെല്ല അത് വന്ന് നശിപ്പിക്കും നമ്മളെന്ത ക്കവേലി കെട്ടിയാലും എന്തൊക്കെ ചെയാൻ നോക്കിയാലും അതെങ്ങനായാലും അത് നശിപ്പിക്കും പിന്നെ എലി ചീനി ഒക്യാന്നുണ്ടെങ്കില് എലി തൊരന്ന് അത് മാന്തി അതും ഫുള്ള് നശിപ്പിക്കും
ഓ അങ്ങനെ എലിന്റെ ശല്യ ഒന്നുംല്ല്യ പക്ഷേ പന്നികളുടെ ശല്യം നന്നായിട്ട്ണ്ട്
മ് ഞാൻ കരുതി ഞങ്ങടെ ഈ പരിസരത്ത് മാത്രേ കാണത്തൊള്ളുന്ന്
ഇല്ലല്ല പിന്നെ അതുപോലൊ കൊരങ്ങന് പിന്നെ ഞങ്ങക്ക് ഔടന്ന് അറ പുലിന്റെ ശല്യങ്ങണ്ട് മല മുകളിലായിട്ടേ പുലി എറങ്ങും ഓ പുലി എല്ലാ ദിവസവും മഗ്‌രിബ്ക്ക് എന്താണ് പുലിനെ കണ്ടു പുലിനെ കണ്ടൂന്നുള്ള വാർത്തെയ്ക്കാരം ടി വി തൊർന്നാ പിന്നെ അത് ഒരു വാർത്തെക്കാരം മണ്ണാർമല പുലി കണ്ടു പുളി കണ്ടൂന്ന്ള്ളത്
അയ്യോ സമ്മതിക്കണം ജീവൻ കൈ പിടിച്ചെല്ലേ അന്നെരം ഇരിക്കാൻ പറ്റൂ
ആഹ് മഴ എന്താണ് ഇപ്പൊ രാത്രികാലങ്ങളിലൊന്നും പൊർത്തൊക്കെ ഒന്നിനും എറങ്ങാൻ പറ്റുല ഒരു സിറ്റഔട്ടില്‌വരേ ഇരിക്കാൻ പറ്റൂല അങ്ങനെ ഒരു താണ് ആകത്ത് അന്ത റോഡ് ക്കെ നമ്മള് എടക്കേലൊക്കെ പോയൊക്കെ വരുമ്പ്ട സമയത്ത് റോഡൊക്കെ മുറിച്ച് കടക്കാ ഭയങ്കര ബു ബുദ്ധിമുട്ടാ കാരണം ആ ഒര് സമയത്തായ്രിക്കും പുലി പാസെയ്യല് റോഡ് കുറ ആഹ് രാത്രി ഒരു മഗ്‌രിബ്ന്റെ ആ ഒര് സമയത്ത് പിന്നേ രാവിലെ വരേം അയ്ൻ്റൊര് ഇതെന്നേണ് അവ്ടെ കണ്ടു ബടെ കണ്ടാർ അങ്ങനെ എല്ലോ സ്ഥലത്തോ ഒരു സ്ഥലത്ത് കണ്ടോട്ത്താഊല പിന്നെ കാണല്
അപ്പൊ ഒറ്റക്ക് പൊറത്ത് പോവാനും കുട്ടികളേഒക്കെ ഒറ്റക്ക് വിടാനും ഒക്കെ പേടിആയിരിക്കു അല്ലോ
ഓ എല്ലാ സംഭവത്തിനും പേടി തന്നേണ് രാത്രി നമ്മള് യാത്രയൊക്കെ ചെയ്യുമ്പളൊക്കെ ഭയങ്കര പേടിഎന്നേണ് അയ്ന് എന്താണ് റോഡ് കുറുകേണ്ട് ചാടുമ്പളൊക്കേ എത്രോ അപകടം ആ എത്രയോ അപകടങ്ങള് ഇണ്ടായി ട്ട്ണ്ട് അങ്ങനൊക്കായിട്ട്
ആനയുടെ ശല്യവല്ലോ ഉണ്ടോ
ഇല്ല ആനല്ല പുലി പന്നി കൊരങ്ങന് അങ്ങനെയൊക്കെള്ള പന്നീനേം പു കൊരങ്ങനെക്കെ നമ്മക്ക് മാനേജ് ചെയ്യാം പക്ഷെ പുലി അതൊരു സംഭവംതന്നെ
എനിക്ക് തോന്നുന്നു പുലിയെക്കാളും ഭേദം ആനയാന്നല്ലെ അതാകുമ്പ നമുക്ക് എങ്ങനേലും ഓടിയെങ്കിലും രക്ഷ പെടാന്ന് തോന്ന് പക്ഷെ പുലിയാ
പുലിയങ്ങട്ട് നമ്മളെ മുമ്പ്ക്കട് ചാടിയ പിന്നെ അതോടു കൂടി കഴിഞ്ഞു കാര്യം.
അതാ എനിക്കിത് കേക്കുമ്പോ തന്നെ പേടിയാവുന്നു അയ്യോ സമ്മതിക്കണം.
ആഹ് എന്നിട്ട് ഇങ്ങക്കെന്താ ഫുഡ് സ്പെഷ്യലെന്തേലും ഉണ്ടോ
സ്പെഷ്യലൊന്നുല്ല ചോറും ഏഹ് എന്തെങ്കിലും ഒഴിക്കാൻ മോ പുളിശ്ശേരി ഇണ്ട് പിന്നെ തോരൻ മീൻകറി അതൊക്കെ ഉള്ളൂ.
ആഹ് ആഹ് ആഹ് അപ്പങ്ങനക്കേണ്.
തോരനക്ക നമ്മടെ വീട്ടി തന്നെ ഒള്ള ചീരയും പയറും ഒക്കെ വെച്ചിട്ടാ. നമ്മള് തോരൻ വെക്കുന്നെ.
ആഹ് ഉം പിന്നെ എവിടെക്കേലും യാത്രയൊക്കെ പോകോ ഹലോ കേൾക്കണില്ലേ ഹലോ ഹലോ ഹലോ ഹലോ